ഹലോ ആഹ് കേൾക്കാൻ പറ്റില്ലേ. എന്താണ് സുഖായിട്ട് പോണാ.
ഏഹ് മഴയൊന്നുല്ലെ അവിടെ?
ഉം മഴ തന്നെ ന്ന്.
ഉം ഭയങ്കര തണുപ്പൂണ്ടല്ലോ ഉം കെടന്നോ ഫുഡഴിച്ച് കിടന്നോ?
ഇല്ല കെടന്നിട്ടില്ല. ഇന്ന് ഹസ്ബന്റ് നേരം വൈകി.
ആഹ് ആഹാ എന്താ സ്പെഷ്യൽ എന്താ?
ഇന്ന്പ്പോല് പൊർത്ത്ന്ന് വന്നപ്പം ചപ്പാത്ത്യും ശവായ ചിക്കനും കൊണ്ട്‌ വന്നിട്ടിണ്ട്. അപ്പൊ അത്ങ്ങനെ കഴിക്കാ. ആഹ് അതെ ഓല് നേരം വെയ്കി വന്നപ്പേ കൊണ്ടുവന്നതാ. ഹാ ഉം ഇങ്ങൾ കഴിച്ചോ?
ആഹ് അല്ലെ ഉം ഉം
കുട്ട്യോൾ ഇല്ലെ അവിടെ?
ഓഹ് കുട്ടികളൊക്കെ ഒറങ്ങി അവര് നേരത്തെ ഒറങ്ങും.
ഇതൊന്ന് മഴ തന്നേയിരുന്നല്ലോ
ഉം അതെന്ന രാവിലെ തൊട്ട് തുടങ്ങിയാണ് അതെ
നേരത്തെ എണീക്കോ
ആഹ് നേരത്തെ അഞ്ചഞ്ചരക്കെ ആമ്പോത്തേനും
മ്
മ് മ്
ആഹ് അപ്പ മക്കൾക്ക് ആഹ് മക്കൾക്ക് സ്കൂള് ആഹ് അഞ്ച് മണിയൊക്കെ ആവുമ്പോത്തേക്ക് ഞാൻ എണീക്കും അപ്പൊ സ്കൂൾ ഇണ്ട നാളെം ആഹ് ആഹ്
മ് അവിടെണ്ടോ
ഏഹ് ഇവിടെല്ല എൽ കെ ജിയിലാണ് മോന് പടിക്കണ് എനിക്കില്ല
അതാ ഒരാളുളളൂ
അല്ല എനിക്ക് മൂന്നാളുണ്ട് മൂന്നാൺ കുട്ടികളാണ് മൂത്താള് നാല് ക്ലാസ്സില് രണ്ടാമത്താള് എൽകെജി
ഉ ചെറുതാ മ് മ് ഹസ്ബന്റ് എന്താ ചെയ്യണേ
അവിടെ ഹസ്ബന്റ് മറ്റേ
എങ്ങനെയാണ്
വെഡിങ്ങ് ഇവനില്ലേ അതിന്റെ വർക്കണ്
ആഹ് ആഹ് അത് ശരിയാണ്
സ്റ്റേജ് വർക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോണ്
ആഹ് ആഹ് അത് ശെരി വീട്ടിലാരൊക്കെയാ ഇള്ളെ ഉച്ചക്ക് സാധാ സാധാ ചോറും കറിയും തന്നേയിരുന്നു
ആഹ് വെള്ളിയാഴച അയില് സ്പെഷ്യലൊന്നും ഇണ്ടാക്കില്ലേ
അല്ല വെള്ളിയാഴ്ച്ച അവര് ഇണ്ടാവൂലേ അവര് രാവിലെ ഓഹ് രാത്രി വരുള്ളുന്ന് പറഞ്ഞു ഞായറാഴ്ച്ചയാ ലീവ് ഞായറാഴ്ച്ചാണ് സ്പെഷ്യല് ഇണ്ടാക്കല് മ് ഞമ്മളൊറ്റക്കാവുമ്പ ഇണ്ടാക്കുമ്പോ സുഖല്ലല്ലോ
ഉം ഞായറാഴ്ച്ചന്നെ എല്ലോട്തേം മക്കളൊക്കെ ലീവല്ലേ
ആഹ് അതെ വെള്ളിയാഴ്ച്ച ഞാനൊറ്റെക്കെ ഇണ്ടാവുള്ളു അപ്പപിന്നെ
അതെ അതെ
ഇങ്ങള്ണ്ടാക്കലില്ലേ ഉം
ആഹ്
മ് ആന്നിക്കെ നിങ്ങള് കെടന്ന
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം
ആഹ് അതന്തെ ഇത്ര ലേറ്റായേ മ്
ഇവിട അങ്ങനെ തന്നേണ് നേരം വൈകീട്ട്ന്നെ കഴിക്കൂ
ആഹ് ശെരി
മ്
അപ്പൊ കെടക്കാൻ കുറേ നേരം വൈകൂലേ
ആഹ്
എന്താ രാത്രിക്കക്കെന്താ മ്
രാത്രിക്കക് സാധാചോറും കറി ഉപ്പേ മീൻപൊരിച്ചതൊക്കെതന്നെ. നെയാണ്.
ആ... ശരി അത് വരാൻ നേരം വൈകോ...
ആഹ തലെ
ആ... അതോണ്ടായിരിക്കുലേ...
ഉം ഇപ്പോള് വീട്ടില്ണ്ട് ഇപ്പൊ.. ഞാന് എടക്ക് വീട്ടിലുണ്ടെങ്കി കാണും നമ്മളൊക്കെ അർജന്റീനന്റെ കളിയെ കാണൊള്ളു.
കാണൊള്ളുലേ... ഞാന്അങ്ങനെ കാണലില്ല ങ്ങള് പറഞ്ഞ പോലെ വീട്ട്ന്ന് കാണാണെങ്കിലൊക്കെ ക്കെ ഇപ്പൊചെലപ്പൊക്കെ കാണും
അതെ അങ്ങനെതന്നെയാഞാനും
ആലെ..
മക്കളത്പോലിരിക്കും മ വാശിറുമ്പികാണേയ് കാണലില്ല ഒറങ്ങാണെങ്കിവല്യകൊഴ പ്പല്ലാതിര്ന്ന് കാണാ.....
ആ... തെ അവ്ടെ മക്കൾക്കുംകാണാം ഭയങ്കര കളിന്റാളാ.... അർജന്റീന റൊണാൾഡോറ്ഞാല്ണ്ട്
അ ആ....
ആഹ
ഇന്നത്തി. അങ്ങനെ എങ്ങനെ? ആഹ.. അപ്പല് വന്നണ് എന്ത ചെയ്യണന്നോ?
മ്മ്മ്
ഉം ഓല് ഫാർമസീലാണ്.
ആഹ ആഹ
ഉംമ്
ഈ മഴ കാരണത്താല് ഭയങ്കര കാലാവസ്ഥ ഭയങ്കര ഒക്കെല്ലേ
ആ അതേ എല്ലാർക്കും പനിയും ജലദോഷോക്കെയണെന്ന് പറഞ്ഞിട്ട് അതെ ആഹ അതെ അങ്ങനെ എല്ലോടൊത്തും വന്നാ പിന്നെ മാറും ഇല്ലാരുന്ന് കേട്ടീന് മ്മ് മ്മ്
ആ സെൻ്ററത്തെ അതുതന്നെ നമ്മള് ആശ വർക്കറിങ്ങനെ പ വെള്ളം കിട്ടന്ന തീർന്നരന്നെ ആന്നെ ആളിതുവരെ നമ്മടെ വീട്ടിത്തെത്തിട്ടുവില്ല അത് പറയാ ആള് വരും നോക്കും അപ്പ ക്ലീനാക്കിയിടാന്ന് പറഞ്ഞാണ്ടേ
ആ ചെ ഭാഗത്തൊക്കെങ്ങനെ കുടുംബശ്രീകാര് നോക്കുവായിരുന്നു ക്ലീനിങക്കെ ഇണ്ടാവാറുണ്ടെന്ന്
ആ അങ്ങനൊന്നുയില്ലട്ടോ
മഴക്കാലം ആ ഇവിടെയില്ല
ആഹ അതെ
ചെല ഭാഗത്തിങ്ങനെ വിളിച്ചപ്പ ആൾക്കാര് പറഞ്ഞിന്നവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇണ്ടെന്ന്
ന്നെ
മ്മ് വീട്ടിലൊക്കെ വന്നിട്ട് വീടൊക്കെ വീടിന് ചുറ്റുപോലൊക്കെ ക്ലീൻ ചെയ്തു തരും
വൃത്തിയാക്കൂലെ ആ നമ്മളിവിടെങ്ങനൊന്നുയില്ലട്ടോ തൊഴിലുറപ്പിന്റെ ആൾക്കാര് ഓല് പണിയെടുക്കുമ്പോ നമ്മള്
ആ അങ്ങനെ അവര് ചെയ്യും അവര് നമ്മളീ ഈ ചെയ്യത്തൊള്ളു
ആ അതെ പിന്നെ ആ ബുക്കും കാര്യങ്ങളൊക്കെയൊള്ളവർക്ക് മാത്രേ ചെയ്തു തരുവൊള്ളൂ അല്ലാതെ പറമ്പിലവിടൊക്കെ ആ
മ്ഹ്
വീടിന്റെയില് തൊടിയിലൊക്കെ വന വരമ്പു
ആദ്യൊക്കെ അതുണ്ടായിരുന്നു ഈ ആഹ് ആ ആദ്യൊക്കെയുണ്ടായിരുന്നു ഇപ്പങ്ങനെ
മ്ഹ്
ഒക്കെയിണ്ടായോന്നു പറ ആഹ്
നമ്മളിവിടെ അങ്ങനത്തേതൊന്നുമില്ല നമ്മള് അവനോൻ നന്നാക്കിയാ കി ട്ടും അത്രതന്നെ
ആ അല്ല ഏ ശരിക്കും പറഞ്ഞാ അങ്ങനെയൊക്കെ ചെയ്യണോന്ന് പറയാ
ആ അതെ അതെ ഈ കൊതുകിന്റെ ശല്യൊക്കെ നല്ലോണം ഒണ്ടല്ലോ ഇപ്പൊ
മ്ഹ് നല്ല കൊതുകുശല്യാണ് പ്രാണിയുടെ പോലത്തെ കൊതുകാണ് കടിച്ചാ പിന്നെ എന്ത് ചെ ചൊറിച്ചിലും ഒക്കെയാണ് മക്കക്കൊക്കെ പെട്ടെന്ന് അലർജി പോലെ എൻ്റെ മക്കക്ക് കൊതുകിന്റെ കടി നല്ലോണുണ്ട് കടിച്ച് കഴിഞ്ഞാ ഭയങ്കര ചൊറിച്ചിലും
ആഹ് അതെ ഇവിടേം അങ്ങനെ
മക്കക്കൊന്നും പറ്റൂല കൊതുക് വന്ന് കഴിഞ്ഞ ഒറങ്ങാനും കഴിയൂല കൊതുക് കടിച്ചടുത്തു പിന്നെ
രണ്ട് മൂന്ന് മാസ വായിട്ട് ഭയങ്കര കൊതുകിന്റെ ശല്യാണ് കുഞ്ഞ് കൊതുകുകള്
മ്ഹ് അതെ അതെ മ്ഹ് കൊതുകുണ്ടായിരുന്നു രാവിലെയുണ്ടല്ലോ ഒരു കൊതുക് വായിപ്പൊ ചെറിയൊരു സമാധാനൊണ്ട്
ആഹ് ഇവിടെ മഴ പെയ്യന്നാണ് പൊറത്തിറങ്ങാൻ വയ്യ അങ്ങനെ മഴ പെയ്യണ്ട്
തന്നെ ഇപ്പൊ ചെറിയൊരു മാറ്റം ഉണ്ട് ഇത് വരെയുണ്ടായിനി
ആഹ് നിങ്ങളിപ്പോളൊക്കെ രാവിലെ തന്നെ എണിക്കൂലല്ലോ ഉംഹ് മക്കളൊക്കെ രാവിലത്തേനെ ഇനി എണീക്കുള്ളുവല്ലേ
ആഹ് രാവിലെ എണീക്കൊള്ളു
ആഹ്
മ്ഹ് വന്നു വന്ന് അയിന്റെ ഇടേല് ചെലപ്പൊ മോന് മൂത്രമൊഴിക്കാനൊക്കെ എങ്ങനാ
ആഹ് വേറെന്തേലും വർക്ക് ചെയ്യൺണ്ടോ
ഇല്ല ചെയ്യുന്നില്ല
ചെയ്യാൻ തീരുമാ എങ്ങനെയാണ് പ്ലാനുണ്ടോ
ഉംഹ് അങ്ങനെ ചോയിച്ചാല് എന്റെ മോള് എൽ കെ ജിയിലാണ് അപ്പൊ എന്തേലുവൊക്കെയാവണം എന്നിട്ടൊക്കെ നോ ക്കാൻ പറ്റുവൊള്ളൂ
ആ ചെറിയാള് എൽ കെ ജിയിലാല്ലേ
ആഹ് എൽ കെ ജിയിലാ അപ്പൊ ഓലെ പഠിപ്പിക്കല് അമ്മടെ കൂടെ നടക്കൂലല്ലോ
ഉംഹ് ഇന്നെന്താ റെഡി ആയി കിട്ടോളം
ആഹ് അതെ റെഡി ആയാ പിന്നെ പ്രശ്നം ഇല്ല പോവാൻ തന്നെ മടിയാണ്
ആഹ്
ഒക്കെ റെഡി ആയിട്ട് കാണാൻ
തണുപ്പ് കാരണത്താലാണ് കുട്ടികളെ നീക്കാനൊക്കെ ഒരു മടി
ആ അതെ
ഇവിടെ അങ്ങനത്തെന്റെ രണ്ടാമത്തെ ആള് എൽ കെ ജി ലാണ് ചെറിയ ആൾക്ക് ഒന്നര വയസായിട്ടള്ളൂ. ആഹ് ഏ?
ഫുഡ് കൊണ്ടോണോ?
ഫുഡ് ഇവന് എങ്ങനെ വെച്ചാല് അവിടുന്ന് ഫുഡ് കഴിക്കൂലേ അവനക്കിങ്ങനെ ഈ നല്ല ണ് ചോറൊക്കെ കിട്ടുക, അപ്പൊ ഓൻക്കതൊന്നും ഇഷ്ടല്ല അപ്പൊ ഇവിടുന്ന് ഫുഡക്കെ കൊണ്ടോണം
ആ അല്ലെങ്കില് സ്കൂളിൽ നിന്ന് നഴ്സറിന്ന് കിട്ടുവോ? അല്ലെങ്കി നേസറിന്ന് കിട്ടോ ഫുഡൊക്കെ?
ഇണ്ട് നഴ്സറിന്നുണ്ട് അതിന് പൈസ നമ്മൾ ആദ്യം കൊടുക്കണം.
ആഹ്, ആഹ് ഇത് പ്രൈവറ്റ് ആയിട്ടാണോ?
ഏഹ്, ആ പ്രൈവറ്റ് ആയിട്ടെന്നാണ്
അ ആഹ്
പൈസ നമ്മൾ ആദ്യം അടക്കണം ഫുഡിന്. ഞങ്ങൾ അടച്ചുകണ്, പക്ഷെ എന്താച്ച അവന് ഫുഡ്‌ ഇങ്ങനെതായിട്ട് ഫുഡ് കഴിക്കൂലാന്ന് പിന്നെയാണ് മന
അയ്ശരി, എന്താ അവിടെ ഫുഡ് കറി കൂട്ടാനൊക്കെ എന്താണ്ടക?
സാമ്പാർ, ഉപ്പേരി രണ്ടായിറ്റം ഉപ്പേരി ഉണ്ടാവും മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടാവും.
ഏഹ്, ശരി
എന്ന ഓക്കെ എന്നാ ഞാൻ വിളിക്കണ്ട് പിന്നെ വിളിക്കണ്ട് ഓക്കെ, ഓക്കെ ശരി. ! !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
ഉ ഉ
ഹലോ?